ങ്ങേ ഹലോ... ഹലോ... ഹലോ ഹലോ ആ കേട്ട്
ആ. കേൾക്കുന്നുണ്ട്.
അ അ. ആഹ
എന്തൊക്കെയുണ്ട്, വിശേഷങ്ങളൊക്കെ. വീട്ടില് മാങ്ങായൊക്കെ ഉണ്ടോ?
ഇവിടെ മാവിന്റെ ഇത് പൂ..
മാങ്ങയൊക്കെ ഉണ്ടോ വീട്ടില്.
ങ്ങാ
മാങ്ങ കൊണ്ട് എന്തെങ്കിലും മൊക്കെ ഉണ്ടാ.. ആ.. മാങ്ങ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ റെസീപ്പിയൊക്കെ ഉണ്ടാക്കി എടുക്ക
അ ഞാനേ വീട്ടിൽ പോകുമ്പം അവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട്
റെസീപ്പിയൊക്കെ ഉണ്ടാക്കി എടുക്കുവായിരിക്കൂല്ലേ
അതൊക്കെ ഉണ്ടാകും ആ
ആ മാമ്പയെപ്പളിശ്ശേരിണ്ടാക്കി എടുക്കലുണ്ടോ
ആഹ ഉണ്ടാക്കും ഉണ്ടാക്കും
ഇങ്ങൾ എങ്ങനെയാണ് മാമ്പായപ്പളിശേരി ഇണ്ടാക്ക ഇണ്ടാക്കി എടു ക്കാർ
ഉം ന്നലെ നമ്മള് മാങ്ങ തൊലികളഞ്ഞിട്ട് ചെറിയ ചട്ടിയിലോട്ട് ഇട്ടട്ട് പച്ചമുളകും സവോളേം എല്ലാം കൂടെ കീറിയിട്ട് നല്ലോട വേവിക്കും എന്നിട്ട് തേങ്ങയും കൂടെ അരച്ച് ചേർക്കും
അങ്ങനെയൊക്കെഏൺ ലെ ണ്ടാക്കി എടുക്കല് ഞാൻ ഇവിടെ അടുത്ത് ഇണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ മക്കൾക്കൊന്നും അധികം അത്ര ഇഷ് ട്ടല്ല മാങ്ങ മാമ്പയപ്പുളിശ്ശേരി മാങ്ങ പയ്ത്തതൊക്കെ അങ്ങനെ അങ്ങനെ കടി ച്ച് തിന്ന അല്ലാതെ മാമ്പയപ്പുളിശ്ശേരി ഞാൻ അതൊക്കെ ഇവിടെ ഒരു വട്ടം ഉണ്ടാക്കിതട്ട്ണ്ടായിരുന്നുള്ളു അപ്പൊ ഇവിടെ മക്കൾക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്ന ഫ്രിഡ്ജ് വെച്ച് പിറ്റേന്നും പിറ്റേന്നൊക്കെ ഞാനയിങ്ങനെ കഴി ച്ചക് തീർത്ത് നമ്മൾ നമ്മളെ സാധന എടുത്തിട്ടുണ്ടാക്കി എടുത്തതല്ലേന് വിചാരിച്ച് ട്ട് ഞാന് അത് കരിച്ചിണ്ടാക്കി ഞാൻ തന്നെ ഇരുന്ന് കഴിച്ച്.
ആ ഇവടെ എല്ലാർക്കും ഇഷ്ട്ടവാ.
പച്ച മാങ്ങ പിന്നെ ചമ്മന്തി അരക്കും മ്മളെ ചമ്മന്തി ഉണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
ചമ്മന്തി അരക്കും പിന്നെ കടുമാങ്ങ അച്ചാറിണ്ടാക്കി എടുക്കും ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടി ച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ് ഒക്കെ ഇട്ടിട്ട് എണ്ണണ്ടല്ലോ എണ്ണയിലൊക്കെ ഇട്ട് അടിപൊളി ആയിട്ടൊക്കെ ചെത്തി എടുത്തിട്ട് ഇങ്ങനിണ്ടാക്കി എടുക്കും അതൊക്കെ ഒരു ദിവസത്തിനിണ്ടാവുള്ളൂ രണ്ടാമത്തെ ദിവസം കുപ്പിയൊക്കെ കാലിയായിക്കാരും. പിന്നെ നമ്മള് വീട്ടിലില്ലാത്ത നമ്മുക്ക് അവിടുന്നും ഇവിടുന്നും കിട്ടണത് കൊണ്ട് അല്ല ഇണ്ടാവുള്ളൂ പിന്നെ മോളെ മോളെ കല്യാണം കഴിച്ച വീട്ടിന്ന് ഓള് ഒരു ചാക്കവിടെ ഇഷ്ടം പോലെ മാങ്ങത്തോട്ടം തേങ്ങ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇഷ്ടംപോലെ വാങ്ങണ്ടെ ചാക്ക് ക് മാങ്ങ കൊണ്ടന്നിട്ട്ണ്ടായിന്ന് അപ്പൊ ആ മാങ്ങ രണ്ടു ദിവസൊ മൂന്ന് ദിവസൊ പിന്നെ കുടുംബക്കാർക്കൊക്കെ കൊടുത്തിട്ട് കൊറച്ചുകുടൊക്കെ അതൊക്കെ പഴുത്ത മാങ്ങായിട്ട് നല്ല അടിപൊളി ഒളൂർ മാങ്ങക്കെ ആയിട്ടേ നമ്മള കടയിലൊന്നും കിട്ടാത്ത മാങ്ങനാ മാങ്ങ അപ്പൊ ആ മാങ്ങക്കെ പെട്ടെന്ന് തീർന്നന്ന് പറയാ
ഇവിടെണ്ട് അപ്പറൊവാ ഞാൻ വീട്ടിൽ പോമ്പ മാങ്ങയും കൊണ്ട് വരും വന്ന് ഇവിടെ മുഴുവൻ ചെത്തി തിന്നവായിരുന്നു
ഉം ണ്ട് ആ
ആ പിന്നെ ഞങ്ങവിടെ പിന്നെ വല്ല്യ മാങ്ങയ്ന് മാംസുള്ള മാങ്ങയന്നേ അതീ ചെത്തി ജ്യൂസ് അടിക്കാൻ നല്ലത
ഉം അത് ഭയങ്കര നമ്മുടെ നാടൻ പോലത്തെല്ലോ ഇച്ചരി വലുപ്പമള്ള മാങ്ങിയ അത്
നമുക്ക ഇവിടെ മാങ്ങ വീട്ടിലില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മക്ക് മാങ്ങ ക്ക് പഞ്ചൊന്നുംല്ല ന കുടുംബക്കാരോടൊക്കെ ഇഷ്ടം പോലെ മാങ്ങണ്ടായതുകൊണ്ടേ അവരൊക്കെ നല്ലോണം നമുക്ക് വേണ്ടത്ര നമുക്ക് വേണ്ടീട്ട് പോയിട്ട് പറച്ച് കൊണ്ട വന്നിട്ട് നമുക്ക് തിന്ന
ആഹ് ആ ആഹ് ആ ആതേ ക്ക പിന്നെ നല്ലതാ
മാങ്ങ മാങ്ങ പഞ്ച്ല്ല്യ
ആഹ് ഹഹ് ആഹ് ആഹ
പട്ട
ഇവിടെ മാങ്ങകറി വെച്ചാ കത്തി കാണ അതെല്ലാരും കൂട്ടും
ആ മാങ്ങ കൊണ്ട് ഏ പിന്നെ കറി മാങ്ങ കൊണ്ട് പിന്നെ പച്ച മാങ്ങ ഇട്ടിട്ട് കറി കണ്ടാക്കിയെടുക്കും ക്കൊല്ലോ ചിലരൊക്കെ പിന്നെ മാങ്ങന്റെ തൊലി പൊഴുത്തു മാങ്ങേന്റെ തൊലിയൊക്കെ എടുത്തിട്ട് പിന്നെ മാങ്ങ ഇല്ലാത്ത കാലത്ത് ഇതൊക്കൊണ ക്കിട്ത്തിട്ട് അനെയൊക്കെണ്ടാക്കി എടുക്കുല്ലോ മാങ്ങ ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ കഴിക്കും ഇവിടെ ങ്ങ ഉമാന്റെ വീട്ടിന്ന് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അവിടെ വല്ലിപ്പൊക്കെ ഉണ്ടാ കിട്ത്ത് ഇഷ്ടം പോല മാങ്ങണ്ടവുമ്പോ അതൊക്കെ ഒഴിവാ ക്ക്ല്ല അപ്പൊ മാങ്ങ ഇല്ലാത്ത കാലത്ത് മാങ്ങക്ക് നല്ലൊരു ഇഷ്ടേക്കാരല്ലോ ആ സമയത്ത് കഴിക്കാനൊക്കെ പറഞ്ഞട്ട് അങ്ങനെ പിന്നെ ഉപ്പിലിട്ട് വെക്കും ആക്ക് മാങ്ങക്ക് നമ്മക്ക് നമ്മടെ വീട്ടില്ലെങ്കിൽ നമ്മുക്ക് പഞ്ചല്ലേ മാങ്ങക്ക് ചെറുപ്പത്തിലൊക്കെ പിന്നെ മാങ്ങന്റെ ചോട്ട് തന്നെല്ലേ ഇന്ന് സ്കൂൾക്ക് പോകുമ്പോളും മാങ്ങൻ്റെ തൊട്ടു തന്ന ആയിനെലോ
ആഹ ആഹ
എവിടേക്കും ഇറങ്ങുന്നില്ലല്ലോ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കഴിക്കാൻ അതല്ലാതെ
ആഹ ഉള്ളള്ളൂ ഇപ്പൊ ആര് പോയി പറക്കും പറക്കന്ന
പറിക്കൊന്നില്ല വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുവിധ മൊബൈൽ എങ്ങനെ കളി ചിരിക്ക ഓൽക്ക് വല്ലതും കഴി കഴിക്കാൻ കൊടുത്തിട്ടണ്ടെിൽ കഴി അങ്ങനെയള്ളു ഓലക്കൊക്കെ
ആഹ ആഹ ആഹ
നിങ്ങളെ മക്കളെ അങ്ങനെയാണോ നിങ്ങള അടുത വീടിന്റെ അടുത്ത് മാങ്ങാ
ഇവിടെ മാവ് കുറവാ ഞങ്ങ എത്തി പോണം അപ്പ നമ്മള അങ്ങോട്ട് ഇവിടെ പെൺപിള്ളേരെ വിടത്തില്ല പിള്ള അഴഞക്ക് വിശ്വസിക്കാൻ
ഇവിടൊക്കെ ഇവിടെ ഇഷ്ടം പോലെ മാങ്ങ ഇവിടെ എല്ലാ തൊടിയിലും മാങ്ങ ഇവിടെയൊക്കെ ഇപ്രാവശ്യക്കെ നല്ലോണം മാാങ്ങണ്ട
ആഹ ഹാ ഹ ഹാ ഇവിടെ അടുത്തെങ്ങും മാവില്ല അതാ
ഇപ്രാവശം നല്ല തണുപ്പ ഇന്നല്ലോ നല്ല തണുപ്പ് നല്ല തണുപ്പായി ആ തണുപ്പ് കായത്ത് വിത് നല്ല തണുപ്പായിന്നല്ലോ ഇവിടെ അപ്പൊ ആ തണുപ്പ നല്ല ചപ്പി മാങ്ങൊക്കെ നല്ല എല്ലാം ഉണ്ടായിട്ടും
ഓഹ്
തണുപ്പിലാണല്ലോ മാങ്ങയൊക്കെ ഉണ്ട് ണ്ടാ എല്ലാം ആകുമ്പോ പൂത്ത്ണ് മാവ് പ്പക്ക് എല്ലതും പയ്ക്കനെടി പ ച്ചൊക്കെ പോയി ഇപ്പ എല്ലതും പയ്ക്കലെടി പയ്ത്ത് കഴിയനായി തൊട്ങ്ങി വെനില എസ് തൺതോട് ഉടി ക്കെ കഴിയൊല്ലോ.
ഞാനിപ്പം എന്തന്ന അറിയോ മാങ്ങ ഇപ്പൊ എപ്പോഴും മാങ്ങ ഉണ്ടാവും ഇ മറ്റേ എ തൈള്ളതൊണ്ടേ വീട്ടിന്റെ മുറ്റത്തൊക്കെ ഇപ്പം വെല്യ മരങ്ങള്ല്ല ചെറിയ മര്ത്ത്മ്മതന്നെ ഒരുപാട് മാങ്ങണ്ടാവും അങ്ങനെക്കെ ആവുമ്പോ മാങ്ങ ഇക് പഞ്ചൽ ത്ത മാങ്ങാൻ കിട്ടും നമ്മള വീട്ടില് എപ്പയും വല്യ വല്യ ഒര്പാട് വല്പ്പള്ള മാങ്ങം ചെർതും ഒക്കെ ഇണ്ടാവല്ലോ മ്മളെ കടെന്ന് വാങ്ങി കൊട്ന്ന് തൈകളൊക്കെ ണ്ടാവൂലേ ആ തൈ
ആ അതെ എന്തോ
ഹലോ കേൾക്കണില്ലേ
കേകേക്കാം റേഞ്ചിന്റെ എന്തേലും ഇതാന്ന് തോന്നുന്നു എട
റേഞ്ച് പോകുണ്ടോ
ആ റെയ്ഞ്ചിന്റെ പ്രശ്നാന്ന് തോന്നുന്നു. ഇവിടത്തെയാന്ന് തോനുന്നു റെ എന്റെ
ആ റെയ്ഞ്ചില്ല ഇപ്പ കേൾക്കണ്ട്ട്ടോ അങ്ങനെ ക്കെ യാണ് മാങ്ങ മാങ്ങ മാങ്ങ കൊണ്ട് പിന്നെ നമ്മൾ ജാംമുണ്ടാക്കി എടുക്കും. പിന്നെ മാങ്ങ നമ്മളെന്താ മാങ്ങ ജ്യൂസടിച്ചിട്ട് നല്ലൊണ്ണം ജ്യൂസടിച്ചിട്ട് എടു എടുത്തി നമ്മള് വെയിലത്ത് വച്ചി ട്ട് ഉണക്കിയിട്ട് പിന്ന ഒരൊ നമ്മള് പുതിനെന്റെ എല ഉണ്ടല്ലോ അയിനൊക്കെ നല്ല പുതിനെന്റെ ഇല എടു ഇത്പരുത്തി വെ വെക്കുവ അത് മുളക് പൊടിയൊക്കെട്ട് പിന്നെ വിരകി വിരകി എടുക്കൂല്ല നമ്മള് വിരകി എടുക്കുക എന്നൊക്കെ പറയിലേ
ആ ആ ആ
ആ പുതിനേന്റെ ഇലെല് പത്തിരി എടുക്കണ മാതിരി പുതിനെന്റെ ഇലെല് പരത്തി ഇങ്ങനെ വെച്ചിട്ട് ജ്യൂസ് എടുത്ത് എന്നിട്ടത് ജ്യൂസടിച്ച് പരത്തി വെച്ചിട്ട് അത് ഉണക്കിയെടുക്കും മാങ്ങ ഇല്ലാത്ത കാലത്തൊക്കെ ഇങ്ങനെ അത് പപ്പടം പോലെ ക്കായി വരും അയിക്ക് കുറച്ചും എന്താ ണെ ഏ എൻ ജീരകോ കരിഞ്ജീരകോ നല്ല ജീരകോക്കെട്ടിട്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഒത്തിക്കപ്പം നമ്മള ഒരു പപ്പട പൊരി പിങ്ങണെ മാതിരിക്ക ഉണ്ടാവും അത് ഉണങ്ങി വരുമ്പ അത് കുപ്പീലിട്ട് വക്കും എന്നിട്ടങ്ങനെ കയിക്കും
ഓ അങ്ങനെ ഞാൻ ഇന്നലെ യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് ഇപ്പ സ്റ്റീൽ പാത്രത്തിലോട്ട് പരത്തും അങ്ങട്ട് എന്നിട്ട് നല്ല ഉണക്കി എടുക്കുന്ന
കേട്ടിട്ടുണ്ടോ
കണ്ടിട്ട ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്
യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നിന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കി എടുക്കണ്ട് എന്റെ വീട്ടിലൊക്കെ ഞാന് ഞാൻ പറഞ്ഞില്ലേ നമ്മടെ ഇവിടെ വാങ്ങലാത്ര നമ്മുക്ക് അത്ര രു രാസോ അപ്പൊ ഒരുപാട് മാങ്ങൾലൊക്കെ അങ്ങനെ ചെയ്തു വെക്കുന്നവരാ അപ്പൊ അവിടൊക്കെ ഏതോക്കെ ഉം ശരി വ
ആ ഹ ഹ എങ്ങനെ യൂട്യൂബ് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല
ആഹ അങ്ങനെയൊക്കെ ചെയ്തെടുക്കലുണ്ട് മാങ്ങോണ്ട് ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കി എടുക്കും ക്ക മാങ്ങ കൊണ്ടന്നെ
ആണ ഒത്തിരി ഇത് ചെയ്യാലോ ഇഷ്ടം പല എന്ത മാത്ര ഇപ്പൊ യൂട്യൂബന് തൊർന്നാ പല ഇതാ ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഓർക്കും ഓരോന്നും ഒണ്ടാക്കാം പക്ഷെ സമയം കിട്ടത്തില്ല അതാ
അങ്ങനെയാണ് മാങ്ങന്റെ മാങ്ങ കയ്യാനായി തൊടങ്ങിയല്ലപ്പൊ
ആ ഇവിടെം പകുതി തേങ്ങണ്ട് തീർന്ന് പകുതി
ഉം മാങ്ങ ഒരു ഒരു മാസൊക്കെ നി കിട്ടിയാല് കി ഇട്ടും മാങ്ങ
അതന്നെ മാങ്ങടെ സീസണെല്ലാം കഴിയാറായി വഴിയില്ല വരു അന്ന് വഴിക്കണം സീസണാവുമ്പഴെ
ആ വ അങ്ങലാണോ വീട്ടും കടയിന്ന് വാങ്ങല
അല്ല നമ്മളിപ്പോ കട എങ്ങോട്ടങ്കുലുമൊക്കെ പോകുമ്പോലേ ഇഷ്ടംപലെ ഇങ്ങനെ വഴിയിലൊക്കെ ആ ഞങ്ങടെ ഈ സ്ഥലത്തൊന്നും മാങ്ങയില്ല അല്ല മാവനിപ്പുണ്ട് പക്ഷെ ഇതുവരെ കായ്ച്ചില്ല
കഴിച്ചിട്ട്ല്ല ആ സ്ഥലത്തിൻ്റൊരു ഇതാണോ
അറിയത്തില്ല.
എ ഇല്ല നമ്മള് കടയിൽന്ന് കിട്ടുന്ന മാ തയ്യൊക്കെ എവിടെ വെച്ചാലുംണ്ടാവുല്ലോ എവടെ സലുണ്ടാവൊല്ലോ അവ്ടെ സ്ഥലം മണ്ണില് ഉണ്ടാവൂലേ
ആ അറിയത്തില്ല ഇവിടെ ഒത്തിരിനാളായി മാവ് നിക്കാൻ തുടങ്ങിയിട്ട് ഇതൊരു കായ്ച്ചില്ല അത്
കായ്ക്കൂലല്ലേ ചില ചില മണ്ണിൽ അങ്ങനെ ആയിരിക്കും ചില മണ്ണിൽ അങ്ങനെ ആയിരിക്കും പറയാ
ചെയ്തോണ്ടായിരിക്ക ഞാൻ പിന്നെ എന്റെ വീട്ടിൽ പോകുമ്പോ കൊറ കൊണ്ടുവരും.
വീട്ടില് ഇണ്ടാവൂലേ അവിടെ ഉണ്ടാവെകുലെ മാങ്ങ ഒക്കെ
എപ്പഴ നമുക്ക് ദൂര ആ ദൂർ ആ ദൂരമുണ്ട്
നൂറ്ണ്ടല്ലേ
മാസത്തില് ഒരിക്കെ പോയി വരും അന്നേരം കൊണ്ടരും.
ദൂരെ ആയത കൊണ്ട്ല്ലേ വണ്ടയില പോ ഫൈല അങ്ങനെയൊക്കെ പോണ
അല്ല വണ്ടിക്ക് പോയാ ബൈക്കിനൊ ബസിനോ ഒക്കെ ആ ഒത്തിരി ഒന്നും കൊണ്ടുവരാനും പറ്റത്തില്ല നമുക്ക് തുണിയും അത് പിന്നെ കൊറച്ച് വെള്ളം കൊണ്ടരും
ആ അങ്ങനെ യല്ലേ എന്നിട്ട എന്തെന്നാല്
പിന്നെ എന്താ അവിടെ
ആയ്ക്കോട്ടെ അ
ആഹ ശരി എന്ന് ശരിയാ ഓക്കെ